ഹലോ
കേൾക്ക്‌ണ്ടോ
കിട്ട്ണ്ല്ലേ
ആഹ്‌ കേക്കുന്നുണ്ട്
ഉ എന്ത് സുഖാണ്. എന്തൊക്കെ ങ്ങളെ വിശേഷം
ആഹ്‌ സുഖാണ് ആഹ് സുഖാണ് മയ കണ്ടാ
മഴപ്പല്യ വെയിലാണ് ഇപ്പൊ ഇവിടെ കാണിക്കത്
ആ ശെ-
നല്ല വെയിലാണ്
ആഹ്‌ ന്ന് രാവിലൊക്കെ മഴപെയ്തില്ലേ
ആഹ്‌ രാവിലെ മഴണ്ടായിനി
ആഹ്‌ പ്പൊ വെയില്ങ്ങനെ വെര്ന്ണ്ട് അല്ലാത് ന്ന് ഉണക്കിക്കോട്ടെ വിചാരിച്ചിട്ടായിര്ക്കും കൊറേ ദിവസായിലേ മഴങ്ങനെ പെയ്യ്ണേ
ഞാനൊന്നും ഉണക്കിട്ട്ന്നും പറ്റണില്ലല്ലോ
അതെ അയ്ശരി മക്കളൊക്കെ സ്കൂൾ പോയോ
ഇല്ല ആഹ്‌ പോയി കുട്ട്യളൊക്കെ സ്കൂൾ പോയി
ആഹ് എത്രാളാ
വേറെന്താ
വേറെ എന്തെ ഇങ്ങനെ ഫുഡ കഴിച്ചില്ലേ
ആഹ് ഫുഡ് കഴിച്ചൊന്ന് മാറ്റത്തില
ഏഹ് ഉച്ചമയക്കത്തിലായിക്കും അല്ലേ
ഉം
എന്തെല്ലാ വർത്താനങ്ങള് പെരുന്നാൾക്ക് ഡ്രസ്സൊക്കെ എടുത്തിന്നോ
ആഹ് പെരുന്നാക്ക് ഡ്രസ്സൊക്കെ എടുത്തിനി
ടൂറൊക്കെ പോയില്ലേ?
ആഹ്
എവടെ പോയി
ഞങ്ങളിവിടെ കോഴിക്കോട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയി
അയ് ശരി എവിടുന്നാ ഡ്രസ്സൊക്കെ എടുത്തു?
ഏഹ്
ഡ്രസ്സൊക്കെ എവിടന്ന് എടുത്തു
ഇബടെ കാടേന്ന്
അയ് ശരി അങ്ങനെ
ഉം
കുട്ട്യേളൊക്കെ സ്കൂൾ പോയിട്ടുണ്ടാവൂല്ലേ
ആഹ് കുട്ടികളക്കെ സ്‌കൂൾക്ക് പോയി ഇല്ല കൊറച്ച് പോണം
ആഹ് വണ്ടിക്ക് പോണ്ടി വെരൂലേ
വണ്ടിയാണ് ആഹ് ബസ്സിനെറ്റായിറ്റ്
മദ്രസ്സയാ
മദ്രസ്സ അടുത്താണ് ഓൽക്ക്
അതെ
സ്കൂളോള്ളും ബുദ്ധിമുട്ടും മദർസൊക്കെ അടുത്താണ്
അയ് ശരി എന്താ ഭക്ഷണൊക്കെ കൊണ്ടോണോ ഭക്ഷണക്കെ കൊണ്ടോണോ കുട്ടികൾക്ക്
ആഹ് ഭക്ഷണൊക്കെ കൊണ്ടോവോ ഓല്
ആഹ് എല്ലാരും കൊണ്ടോവോ?
ആഹ് മൂന്നാളും കൊണ്ടോവെന്നെയാ ഇപ്പ ഒരാക്ക് സ്കൂളത്തെ ഭക്ഷണം പറ്റ് പറ്റൂല മറ്റോലിക്ക് പിന്നെ സ്കൂള് ഭക്ഷണല്ല
അതെ ഇവടി അങ്ങനെ തന്നെ പറ്റായികെന്നെയാണ്
സ്കൂള് ഭക്ഷണത്തില് ആരിക്കേലും ഒരാക്ക് കിട്ടീട്ട്ണ്ടാവും എന്തേ അപ്പ ഓലിക്കത് പറ്റൂല
ആഹ് അതന്നെ ഇവിടുത്തെ പ്രശ്നം ഇൻ്റെ രണ്ടാമത്തെ മകൾക്ക് എന്തോ കിട്ടിയതാണ് പ്രശ്നം അത് കാരണം പിന്നെ ഓള് സ്കൂള്ന്ന് ഭക്ഷണം കഴിക്കൂലാ
കയ്ക്കൂല്ലേ
അതീ വെക്കണോര് ശ്രദ്ധിക്കായിറ്റാവും ആഹ്
അതന്നെയാണ് അതിപ്പോ ഈ ഒരാൾക്കും രണ്ടാൾക്കും അല്ലല്ലോ
അല്ല അല്ല എത്ര കുട്ട്
ആഹ് അതിപ്പോ കൊറെേ എണ്ണം ഇല്ലേ അതൊന്ന് നോ അപ്പോ നമ്മള് ചെയ്യുമ്പോലെ ചെയ്താല് ഒന്നും പെടൂല പറയാൻ പറ്റൂല
പിന്നെപ്പ അടുക്കളയിന്ന് എന്തേലും ചാടണതോ അതും നമ്മക്ക് പറയാൻ പറ്റൂല്ല
ആഹ് അത് ശരിയാ
അങ്ങനൊക്കെ ആയിറ്റ്
ആഹ്
ഒണക്കിയോ ച്ച് കഴ് ഒണക്ക്
ആഹ് കൊറെയൊക്കെ യൂണിഫോമൊന്നും ഒണങ്ങായിറ്റേ ഇനിയിപ്പ നാളെ യൂണിഫോം അല്ലേ
ആഹ് ഇപ്പെന്നേ യൂണിഫോം ആയതാ ബുധനാഴച യൂണിഫോം വേണ്ടേ
ഇവിടെ ചെറിയ സ്കൂൾക്കാർക്കില്ല യൂണിഫോമ് വേണ്ട കളർ ആഹ്
ഇവിടെ അങ്ങനെതന്നെ ചെറിയോർക്കില്ലേ വലിയവർക്കൊക്കെ വേണം യൂണിഫോം
ആഹ് ഹൈസ്കൂൾക്കാർക്കൊക്കെ കളറുവേണം
ഉം ഉം
മൂത്താള് എത്രയിലാ
മൂത്താള് ബീ കോമിന് പഠിക്ക
ആഹ്
ഉം
പക്ഷെ ചെറുദാ
ചെറുത് ഏഴിലാണ് രണ്ടാമത്തെ പത്തിലാണ്
ആഹ് പത്താം ക്ലാസ്സ് പിന്നെ ശ്രദ്ധിക്കേണ്ട ക്ലാസ്സ് ആണല്ലൊ അല്ലേ
ഉം ആഹ് ശ്രദ്ധിക്കേണ്ട ക്ലാസാണാ ട്യൂഷനും പോവും
ആഹ് അടുത്തന്നെയാണോ
ഉം ട്യൂഷനും സ്കൂളിന്റെ അടുത്താണ് അതോണ്ട് ഇവിടുന്ന് ലൈൻ ബസ്സിന് പോകും
ആഹ് അല്ലെ അന്നേരം തന്നെ ബസുണ്ടോ
മരത്തുനില കുറച്ച് നടക്കണം അങ്ങോട്ട് ബസിന് പോയാ കുട്ടികളുണ്ട് അപ്പൊ അങ്ങനെ കുട്ടികളെ കൂടെ പോവും മഴ ആവുമ്പോ നല്ല ബുദ്ധിമുട്ടാണ് കുട്ടി
അല്ലെങ്കിൽ കൊഴപ്പുണ്ടാവില്ല അല്ലേ
ആഹ് അല്ലാതെ കുഴപ്പൊന്നൂല്ല പിന്നെ അതൊരു വാശിക്കാരനാണ് അപ്പൊ പിന്നെ
അത് ശെരി അപ്പൊ നല്ല കഥയായി ഉം അതെ എന്തെല്ലാം പണിം കഴിഞ്ഞോ
ആഹ് ഇനിയിപ്പോ പണികളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ ഓല് സ്കൂള് വിട്ടുവരുമ്പോ മക്കള്
ആഹ് കടി ഒക്കെ ഉണ്ടാക്കുമോ
ഒന്നു ചോ
വൈകുന്നേരം കടിയൊക്കെ ഉണ്ടാക്കൂവോ ചായ ആ വൈകുന്നേരത്ത് പിന്നെ വേറെണ്ടുക്കലാ
ആഹ് ചോറില്ലെങ്കി ഞാൻ ചോറില്ലെങ്കി ഉണ്ടാക്കും
ഏഹ് ചപ്പാത്തി
ചോറോ ചപ്പാത്തില്ലേ ദോശയോ ഗോതമ്പത്തിന്റെ പൊടീട്ടുള്ള ദോശ അങ്ങനെയൊക്കെ ഇണ്ടാക്കും
ആഹ് ഇപ്പത്തെ കുട്ടികോക്ക് ചോറ് വേണോന്നില്ലല്ലോ കടി ആയാലും മതി
കടിയായാ മതില്ലേ ആഹ്
ഇവടെയും അങ്ങനെതന്നെ
ആഹ്
ചോറൊന്നും അവസിയങ്ങക്ക് ചായ കിട്ടിയാ മതി വെള്ളം ആയാലും മതി കടി വേണോന്നില്ല അങ്ങനൊക്കെ
എന്റെ പെണ്ണിന് നിർബന്ധമാണ് എന്തെങ്കിലൊരു കടി കിട്ടണം
വൈകുന്നേരം അല്ലേ
ഉം ഉം ചോറിനെ കാട്ടി ഓൾക്ക് അതാ ആവശ്യം അതാ പീടിയത്തെ ബേക്കറിയാ വേണ്ടേ
ബേക്ക ആഹ് ബേക്കറി നമ്മൾ ഉണ്ടാക്കിയതും പ
ഉം അവൾക്ക് ബേക്കറിൽ ഒരാളാണോ അവക്ക്
ആഹ്
എൻ സ്കൂളിട്ട് വന്നിട്ട് ചായക്കെന്താ കടി വെച്ചിട്ടാ വരി
ഏ ചോറൊന്നും വേണ്ടല്ലേ
ചോറുംന്നും നക്കാവശ്യ
ചോറ് പൊരിച്ചെക്കെ തിന്നേല്ലേ അതേക്കാരം ഉച്ചക്ക് പോയി തിന്നേല്ലെ
അതാ പറയാ സ്കൂളിലായാല് അതന്നെ ഇനി രാത്രി ആയാലും അതന്നെ
ആ ചോറ് ചോറല്ലേ അ ശരിയാണ് അത് മക്കളൊക്കേനു എന്ത പഠിക്കോ
പഠിക്കണതില് കൊറവാണ് ചെറുത് രണ്ടും മൂത്തേനേ പിന്നേള്ളു
അതെ
ഉം മൂത്തേനെ കൊണ്ട് പ്രശ്നില്ല മറ്റേരണ്ടേരേം നോക്കാൻ കൊറച്ച് പണിയാണ് പത്തിലുള്ളോനൊക്കെ നോക്കാനേ
അപ്പ ഈ ഫോണ്കിട്ടിയാ പിന്നെ ഫോണിൽ ഗെയിമും കളിച്ചിട്ട് കുട്ട്യാളെ
ആഹ്
ഇവിടീം അങ്ങനത്തെന്നെ പിന്നെ എട്ടാം ക്ലാസ്സിലുള്ള പുസ്തകം തൊട്ട് നോക്കൂല
ഗെയിമോള്ളു മറ്റേ പിന്നെ പടി ക്കും ഗെയിം കളിച്ചാലും പഠിക്കണം എന്നുള്ളത്ണ്ട്
ആഹ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൊടുക്കണേന് താല്പര്യം ഇണ്ടായിരിക്കാം ഇത് സ്കൂൾ ഇട്ട് വന്നാല് പുസ്തകം എടുക്കാൻ പറഞ്ഞാല് പിന്നെ ട്രെയിനാണ് പോവ ഇബടീണ്ട് എട്ടാം ക്ലാസ്സ് പഠിക്കണഒന്ന് അറില്ലാന്നാണ് കേൾക്കുന്നത്
എട്ടായാല് ഇപ്പൊ ഒൻമ്പതായാലുക്ക മ്മളന്ന ശ്രദ്ധിക്കണേ
ശ്രദ്ധിക്കണേ പറഞ്ഞാ കേൾക്കൂല മക്കള് ഞൻ പറഞ്ഞ് പണ്ടത്തഅഞ്ചാം ക്ലാസ്സും നാലാം ക്ലാസ്സൊന്നല്ല ഹൈ സ്കൂളെത്തീക്ക്ണ് ഇപ്പ ഇന്നി തോൽവിയൊക്കെ ഇണ്ടല്ലോ ഇന്നി ഇപ്പ പേടിക്കാനൊന്നില്ല തോറ്റോളും അപ്പൊളൊന്ന് പഠിക്കോളൂ ഇതുവരെ ഞങ്ങൾ ജയിച്ച ജയിച്ചു പോയിട്ടെ
ഇപ്പത്തെ മക്കള ഈ തോൽപ്പിക്കണില്ലല്ല അതാണ് മക്കൾക്ക് ഒരു പേടില്ലാത്തതെ
അതാണ് പേടിയില്ലാത്തത് അ തോൽവിയൊക്കെ ഇടയ്ക്കിടക്ക് കൊടുക്കണം എന്നാലെ ആർക്കുംന്നരു പേടിയില്ല എല്ലാ ല്ലാരേം ജയിപ്പിച്ചിടേല്ലേ ഏത് പഠി ക്കാത്ത കുട്ടികളേം ജയിപ്പിച്ചുവിടും മദ്രസെല് പിന്നെ വീടെ മദ്രസെ ജയിപ്പിക്കൂലല്ലോ
ആഹ്
എല്ലാരേം അങ്ങനെ ജയിപ്പിച്ചു വിടൂ ന്നില്ല മദ്രസെയില് തോൽവിയൊക്കെ ണ്ട്
ആഹ് മദ്രസെക്ക് പോണ്ട് രണ്ടാള് പോണ്ട് മദ്രസെക്ക് ഒരാള് എട്ടില് ഒരാള് അഞ്ചിലും ആറിലും
ആഹ് ന്നിപ്പൊ പൊതുപരീക്ഷ ഇല്ല്യ ല്ലേ
ആഹ്
ഇ പ്രാവശ്യം ഇല്ല്യ ല്ലൊ
ഇല്ല്യ ഇല്ല്യ
ആ അപ്പൊ അടുത്രാവശ്യം നോക്കിയാൽ മതി
ഉം ഉ
അവിടെ എത്രാം ക്ലാസ്സോരെ ഉണ്ട്
ഇവിടെ പ്ലസ് ടു വരെെയുണ്ട്
ആഹ് എന്നെ പ്ലസ്റ്റ് വരെ തന്നെയാണ്
ഉം എന്റെ മോൻ വലിയ മോ പത്ത് വരെ പോയി പി സ്കൂള മതസ കൂടി ഒ വക്കൂലട്ട നിർത്തി
അതെ ഇപ്പത്തെ മക്കൾക്കെ അങ്ങനെ തന്നെ രണ്ട് കൂണ വച്ചാല
ഉം ഒരു വലിയ
ആഹ് കളി കൂടല്ലേ
ആഹ്
ആരും പറഞ്ഞിട്ട് കാര്യം ഇല്ല ഇപ്പത്തെ കാലം അങ്ങനെയായി പോയി അവിടെന്താ വീട്ടില് വേറെന്തൊക്കെ വിശേഷം
വേറെത്ര ഇങ്ങനെ പോണു സുഖണ്
ആഹ് പച്ചകറിയൊക്കെ ഉണ്ടോ
ആഹ് ഏഹ്
പച്ചക്കറിക്കെ ഉണ്ടോ
ആഹ് ഉണ്ട്
ഓക്കെ
പച്ചമറിയൊക്കെ ഉണ്ടാക്കുന്നു തക്കാളി പച്ചമുളകി അങ്ങനെ ഉള്ളക്ക് ഉം ഏഹ്
നിങ്ങ തന്നെയണ ഉണ്ടൊക്കെ
ആഹ് ഉം ഇപലണ്ടെങ്കിൽ ആഹ് തരത്ത് ഉണ്ടാക്കുംണ്ട്
മോൾ എത്രയില പറഞ്ഞെ നാലല്ല നാല ഏഹ് ആഹ്
ഏഴില
ഹൈസ്കൂൾക്ക്കാന അയിലെ അടുത്ത കോല്ലം
ആഹ്
ഉം ഇപ്പളൊക്കെ അടുത്ത് തന്നെ ഒക്ക ഒന്നിച്ചു തന്നെയാണ്
ആഹ്
ആഹ് എത്ര പത്താം ക്ലാസ് വരാ
അല്ല ഒള് പോണത് ഏഴ് വരെള്ളൂ പിന്നെ എട്ട് മുതൽ പിന്നെ പത്ത് വേരാണ്
പത്ത് വരെയാണ്
ഉം
ഓള് അഞ്ച് വരെ ഒരു സ്കൂള് പിന്നെ ആറ്, ഏഴ് വേറെ സ്കൂള് പിന്നെ എ് ട്ട് മുതല് പ്ലസ് റ്റു വരെ വാറെ സ്ക്കുള്
ആഹ്
അങ്ങനെ മൂന്നാല് സ്കൂൾ കഴിഞ്ഞ് പോണം.
ഉം ഉം
ഉം ആഹ് എന്നാ ശരിന്നാ
ഏഹ്
എന്നാ ശരി
ആഹ് എന്നായിക്കോട്ടെ എന്നാ ശരി